ഹലോ ഹലോ
ഹലോ ആ ഇപ്പൊ കേൾക്കുന്നുണ്ടോ
ആ ആ കേൾക്കുന്നുണ്ട്
ആഹ എനിക്കും ചെറിയ രീതിയില കേൾക്കുന്ന
ഓ അതി ഇടെ റേഞ്ചിന്റെറെ ഇഷ്യൂ ഉണ്ട്
ആഹ പിന്നെ വിഷണം കഴിച്ചോ
ഭഷണംല്ലാം കഴിിച്ചച്ച്
ഉം ആ് കയിിച്ചു
ആ
പിന്നെ ഹസവൈഫ
ആഹ
വർക്ക്ും ചെയ്യുന്നുണ്ടോ
ആ ഞാൻ ടൈലറ
ടയിലറ ആണല്ലേ
ഉം
ഉം ഓഡസ ഒക്കെ എടുക്കലാണോ
അങ്ങനെയൊന്നുംില്ല ആരെയന്നും കൊണ്ടു തന്നാല അടിക്കല് പിന്നെ ഇവ എറെ മോന്റെ സ്കൂളിലെ ടീച്ചർമാർ പിന്ന അപ്പറത്തിപ്പറത്തക്കും ആ ഏടിയും പുൊറത്തൊന്നും പോൊക്കില്ല ാ ആരിക്കും റെസ്ക് എല്ലാവർുംടിക്കും ബോയ്സിന്റെ കുറച്ച് ഹ എ്ന്റെ മുൻകില് ഷേട്ട്ടരിക്കും പുൊറത്തില്ലായിരിക്കുംരിക്ക ഉ പിന്നെ റെസ്കോടെ എല്ലാം ആരെങ്ങും തന്നില്ലെങ്കില് നമ്മളുടെ ബന്ധുക്കൾന്
ഉം എന്നാ ഓർഡർ എടുത്തോടയ്നോ
ഓർഡർ എടുക്കാൻ ഞൻ എത്തില്ല ആ ഹസ്ബൻഡ് പിന്നെ പണ്ടേ ചെയ്യണ്ടി അല്ലേ അതൊണ്ട് ആരെങ്കിലും തന്നാലല്ലെ അടിക്കണ്ട് രണ്ട് ആൺ മക്കളാ ഒരാൾ പ്ലസ് ടുൽ ഒരാൾ അഞ്ചാം ക്ലസ്
ആ ആ ഫുഡ് കഴിച്ച ഹസ്ബൻഡ നാട്ടിലാ
അല്ല ഓള് പുറത്താ ഇങ്ങൻ കുട്ടികൾ കൊറയണ്ടാ കല്യാണം ഇല്ല ഞാനിപ്പം പ്രഗ്നന്റെ ഓഹ്
കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം ആവാറായി
കുറയെ ആയോ
ഇല്ല സിക്സ്ത് മന്ത്
ഉം
ഉം
വീട്ടില് കുറെ അളുണ്ടോ
വീട്ടിലെ ഉമ്മ ഏട്ടത്തി ഉപ്പ ഉപ്പ പുറത്താണ് ഗൾഫിലാണ് ബ്രദറ് ബ്രദറും ഗൾഫിലാണ് ഉമ്മാന്റെ ഉമ് അമ്മൂമ്മ ഉംഎന്റെ ഹസ്ബൻഡ് ഏട്ടത്തിന്റെ ഹസ്ബൻഡ്
ഉം
ബ്രദർന്നെ പറഞ്ഞ വെച്ചിട്ട്ണ്ട്, എൻഗേജ്മെന്റ് കയിഞ്ഞ് മ്മ് ഇൻഷാള്ള ഇണ്ടാവും അട്ട്ത്തായിട്ട് മാരേജ് ഓ
ഓ ഫുഡ്ല്ലാം കഴിച്ച് വേഗം കിടക്കുവ.
ഇല്ലപ്പ സമിയവും കൊറെ സമിയവും ഉം ഹസ്ബൻനാണ് സംസാരിച്ചിട്ടള്ള ഉം
പത്തിരില
ആഹ് കടന്നാലും വേഗം ഉറങ്ങുന്നില്ല ഇങ്ങനെ ഫോണിൽ കളിച്ചിട്ട്ഹ്
പ്പം മഴല്ലേ വയ്ങ്കരെ ഇങ്ങള അങ്ങോട്ട് ഇണ്ടാ
പ്പ കൊറവ്ണ്ട് ഇന്നലെ ഭയങ്കര മഴയെ മൂന്ന് ദിസയി നല്ല മഴെ ഇന്നലെ നല്ലോണം ഇണ്ടായ്നി ഇന്നിപ്പൊ കൊർച്ച് കൊറവ്
കാറ്റല്ലന്ന് കാറ്റും മയയും നമ്മ്ക്ക് ഇത് കറണ്ട്പോക്കും ഇന്ന് വൈന്നേരെല്ലാം കാറ്റാ ഇന്ന് വൈനേരം നല്ല മഴേയ്നി കാ റ്റ എന്റെ മോൻ പറഞ്ഞ്ന് നാളെ ഉസ്താദ് പറഞ്ഞിനി നാളെ മഴ കാ റ്റും മഴ മദ്രസ് ഉണ്ടാവില്ല
ആഹ്
ഉം മദ്രസിനുണ്ട് കാങ്ങനെ ഉം തിങ്കളെ മദ്രസ് ഇണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിലെക്കും ഉസ്താദ് രാവിലെ ആറരക്ക് എണിക്കണം
ആഹ് ശരിയെന്നല്ലേ അതാ കൊറോണന്റെ സമയ പ്പൊ ഓൺലൈൻ ക്ലാസ് വന്നോണ്ട് ഇപ്പ അങ്ങനെ ഓരുതായി
ആഹ് അഞ്ച് ആറരക്ക് തുടങ്ങിയാല് ഏയിരവുമ്പോ അവസാനിപ്പിക്കും ഖുർആനോദിവിട്ടെല്ലും ആജറോല്ലാം ഉണ്ട് എനീക്കാത്ത ആജറുംല്ലാ താനും
ഓ ഓ മുമ്പെല്ലാം അങ്ങനെയലല്ല മുമ്പെല്ലാം മദ്രാസ് ലീവെങ്കി ലീവെന്നെല്ലേ
ആലീവെന്നെ ഇപ്പൊ അങ്ങനെയൊന്നും പറ്റിന്നില്ല ഉം മഴകൽത്ത് അവധി വർച്ചിന് ഇവരിക്ക് ഉം ഓൺലൈൽ ക്ലാസും
ഏഹ്
ഏടെയില്ല സമസ്ഥതേന്റെ അവര് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഓരോ മദ്രസേൻ്റത്.
ഉം ഉം ശരി എന്നെ
എല്ലാരോട് ചോയിക്കുമ്പോ അങ്ങനെയാപറയ
ഉം ഉം പിന്നെ കുക്കിങ്ല്ലാം ഇഷ്ടന്നെയാ
ആഹ് കുക്കിംഗ്ല്ല്ലാം ചെയ്യും
ആ അതന്നെ ഇപ്പ എല്ലാരും പറയുന്നത് വിളിച്ചവരെല്ലാം അങ്ങനെ പറയ്ന്ന് യൂട്യൂബി
യൂട്യൂബില് ഞാൻ എന്തെലും കണ്ട അപ്പ അപ്പ ഇണ്ടക്കും അധികം ഇന്ന് രാത്രിയിൽ എന്ന ഭക്ഷണകോ
നമ്മ സാദാ പത്തില് ഉം ദോശ, നെയ്ച്ചോറ്, അങ്ങനെയിള്ളത്
വിളിക്കുമ്പഷ് രാത്രിൽ ചോറാവും
ആഹ് മലപ്പുറം മലപ്പുറം സെഡിള്ളവരെല്ലാം ചോറായിരിക്കും
നമ്മളല്ല നമുക്ക് പത്തിലോ അല്ലെങ്കിൽ ദോശയോ നമ്മള് ഉച്ചക്കാര്യം ബിരിയാണി വെച്ച്നെ അത് രാത്രി എടുക്കുങ്ങനെ
ആ അതന്നെ
അങ്ങനെ എന്തെങ്കിലും വെച്ചനെങ്കിൽ അങ്ങനത്തെ മാത്രം രാവിലെ രണ്ടു നേരം കുഴിക്കും അല്ലാത്ത ദോശയോ പത്തിലോ പാലപ്പോ
ആഹ് നമ്മ അങ്ങന്നെ അക്കല് അങ്ങോട്ട് പിന്നെ ഒറോട്ടിന്ന് പറയ്ന്ന ഒരു സാധനെ ഇല്ലേ
പത്തില്ല് അയിന ഒറോട്ടിന്ന് പറയ്നെ ആ എലേല് ആ നമ്മ്ളെ നാട്ടില് പറയ്ന്നത് ഒറോട്ടി ഏഹ് പത്തിലെനെ സാധനം ഏലെയിൽ ചു വാഴേലേല്
തന്നെയാ അയിൽ ഒരു വ്യത്യാസലല്ലെ
വായലെ ചുട്ടിട്ട് ആ ഇരുമ്പ് ഇല്ലല്ലേ ആ പണ്ടത്തെ ഓരട്ട്പ്പിൽ വെക്ക്നേര് ഒരു അടുപ്പിൽ വെക്കുന്ന ഒരു ഇരുമ്പ് കല്ലുണ്ട് ദോശക്കല്ല് പോലത്തെ അതില് നമ്മള് ഇല വരച്ചിട്ട് രണ്ടു ഭാഗം പൊത്തീട്ട് അങ്ങനെ ഇല വാടിയിട്ട ആകുമ്പോം മറച്ചിടും നല്ല രസ അങ്ങനെ പറിച്ചിട്ട് ഇൂടെ ഇപ്പം പിന്നെ എല്ലാരും ദേഷേ ഞമ്മ എലയിൽ ഇപ്പം ചുടല്ലേ ഇപ്പം നോസ്റ്റിക്കിന്റെ പത്രത്തിന്നെ ചപ്പ് ചപ്പ് പരത്തീട്ട് ഇങ്ങനെ നേഷ്ടിക്കലിടും ഒരാൾ അൈമത്ത തന്നെ പരത്തും ല്ല അതൊന്നും നമ്മ എണക്കാവില്ല ആ പത്തിൽന്ന് പറയുന്നന്നെ നിങ്ങള് ഓരോ നാട്ടില് പറയുന്നേ അയെന്നെയന്ന് പത്തിലിന്ന് പറയുന്നന്നെയന്ന ഇത് വല്യ തടി ഇങ്ങനെ ഓരോരാൾ പരത്തുന്ന ഒൊരാള് ചെ മാ പരത്തും അങ്ങനെ ആ തടി ആഹ് ഒരു യൂട്യൂബ് കാണുന്നില്ലേ ഒരാള് പത്തില്ൽ വല ഇങ്ങനെ ചുറ്റിച്ച് പൊന്തി വന്നിട്ട് രണ്ടും മൂല ഇങ്ങനെ ആഹ് അവര് അവര് ആദ്യം വേപ്പിക്കൂലേ അവര് കുഴക്കലല്ലേ അവര് ഒരു മലപ്പുറത്തെ യൂട്യൂബിൽ കാണാൻ ഇങ്ങനെ എന്താ ചൂടുെള്ളത്തിൽ വേപ്പിച്ചിട്ട് നൈസ് പത്തിരിയ തേന്നുന്നല്ലേ
ആഹ് അങ്ങനത്തെ എന്തോ തന്നെ എന്നിട്ടായിട്ട് അത് പൊടിയില് പരത്തെല്ലാം ചെയ്യും അവര് വെലിങ്ങനാക്കും ചപ്പാത്തിന്റെ അത്ര ഹോ അവല് ഇങ്ങനെ ആക്കും പത്തര് ഉം ഒന്നും അറിയില്ല അവര് അങ്ങനെയ ആക്കുന്ന കണ്ട് ണ്
അങ്ങനത്തെന്നും നമ്മളക്കയില്ല നമ്മളെ ആക്കലെണ്ട് ഇങ്ങനെ നെയസ്പത്തിരിന്ന് പറഞ്ഞിട്ടില്ലേ
ഉം ഉം
അങ്ങനത്തെെ ആക്കും എനിട്ട് ബട്ടർ എല്ലാം പറ്റീട്ട് അതെല്ലാം ആക്കും
ഏഹ് അതും എനിക്കറിയില്ല കുക്കിങ് വല്യ അറിവില്ല
ഓ ഞാൻ വട്ടർ എല്ലാം പരത്തിട്ട് അതിന്റെ മേലും മല്ലി ചെപ്പ് യെല്ല ഇടും
തന്നെയ അത് മറ്റേ വേറെ ദോശയിൽ കണ്ടിട്ടനെ മല്ല ചെപ്പൽ ഇട്ടിട്ട്
അത് പാലപ്പത്തില് കേരറ്റോ
ആഹ് അതെ ആ ക്യാരറ്റും മല്ലിചെപ്പെല്ലഇട്ടിട്ട്
അതരച്ച്വെച്ചിട്ടീശ്ട്ട്
നിങ്ങ ആഹ് ഞമ്മളള്ങ്ങന്യ പഠിച്ചിന് പണ്ട് ഇസ്ക്കൂളി പഠിക്കുന്നാലത്തൊന്നും അറിയില്ല
ഉം അതന്നെ നമ്മ ഇപ്പന്തെങ്ങിലും ആക്ക്ന്നുണ്ടെതന്നെ ടൂബില് നോക്കിട്ടങ്ങനത്തെന്നല്ലാക്കല് ഇങ്ങത്തെ സിമ്പിൾ പുഡ്ഡിങ്ങോ
അങ്ങന്യ
ഇങ്ങത്തൊന്നും പോകില്ല അന്നരോമ്മമാര പൊടി കളയലാ ങ്ങത്തെ പൊടി കളയലാ ഇതാവുംപിന്നെ
ഉം മന്തിയെലം ബെക്കും
ഞാ മന്തിയാക്കുല യേട്ടത്തിയാക്കുഓക്ക് നല്ല പാങ്ങിലറിയും അതന്നെ ഉമ്മാവും യേട്ടത്തിയന്നെ മെയിനായിട്ട് ചെയ്യലാതുകൊണ്ട്ഞാങ്ങനെ ചെയ്യാത്തെ
ഓ ഞായൂട്യൂബിലോക്കിട്ട് മന്തി
ആഹ് ആഹ് ഓളും യൂട്യൂബിലോക്കി പഠിച്ചന്നെയാന്നുതോന്നുന്നല്ല അടിപൊളിയായിട്ട ക്ക്ന്നോളെപ്പോ
ഇപ്പഎല്ലാം പടി ഇപ്പഎല്ലാം അറിയാം ആദ്യം കല്യാണം കഴിഞ്ഞേൻ്റിപ്പാന്നെല്ലാറിഞ്ഞത് ആദ്യം ഉമ്മയും ഏട്ടത്തിന്നെ നീ പറഞ്ഞപോലാക്കല്
ഇപ്പൊ പഠിച്ചത് കല്യാണം കഴിഞ്ഞന് ശേഷല്ലേ എന്നെങ്കിലും കിച്ചന്റെ ഭാഗത്തേക്ക് പോന്നുണ്ടായിറ്റാ
ഒന്നും പണിഇണ്ടാവില്ലാ ഒരലക്കല്, ഒരു മിറ്റടിക്കല് ഇണ്ടാവുല പണ്ടത്തെ കാലം സ്കുളുംവിട്ട് വന്നാല് അങ്ങനായ്യാ
ഞമ്മളത് വാ അത്ര ഓമ്പി ഇടും അങ്ങനെ ആക്കീട്ട് പിന്നെന്തെങ്കിലും ചെറിയ സിമ്പിളായിട്ടുള്ള പണി ചെയ്യും അത്രന്നെ
അങ്ങന്യാമ്മള് പണ്ടത്തെ സ്കൂളുംവിട്ട് വന്നാലോൽമ്പീട്ട് പിന്നെ മിറ്റടിച്ച് താണ് ഓൻ ന്നെ അവര് എല്ലാം ആക്കി വെക്കുന്നോണ്ട് ഒന്നും ഓർമ്മി തിരീലാ അവര് വ് ആക്കി വെച്ചത് തിന്നുവേ വേണ്ടു. ഇപ്പഎല്ലാം കല്യാണം കഴിഞ്ഞിനിപ്പം ആടം പോയിഎല്ലാം പടിച്
മക്കക്കെല്ലാക്കി കൊടുക്കണ്ടേ
ആഹ് എല്ലാക്കണം ഇപ്പം രാവിലെ എണീച്ച് ഇവനെ മദ്രസെ വിട്ട് എൻ്റെ എല്ലാ പണിയുടു- ക്കണ്ടേ ഇപ്പ ആരുഇല്ലല്ലോ മ്മള് വീടെല്ലാടുത്തതാ അഓണ്ട് എന്താ ആഹ്
സ്വന്തായിട്ട് വീടെടുത്താപ്പിന്നെ അമ്മള്തന്നല്ലേ ചെയ്യണ്ടേ
ആഹ് എല്ലാ പണിയും ഒരുങ്ങ്മ്പ്ൾക്കും നേരാവും
ഉം അതന്നെ
പിന്നെ ആരെങ്കടിക്കാന്തന്തിനിങ്ങ് കുളിച്ച് നിസ്കാരെല്ലാം കയിഞ്ഞ് അയ്നിരിക്കും അയ്നിരിക്കും ആഇപ്പൊ ഓരോ സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോ കേറിയ അപ്പൾത്തേക്ക് അയിനും നേരായി അതൊണ്ട് ആരും അങ്ങനെ ബേന്ന് ഏഹ് ആ പിള്ളേർ വരാനാ ആരുഅങ്ങനോട് ഞാന് അങ്ങനെ വാങ്ങൂല പക്ഷെ വേംകിട്ടേണ്ടവര്ക്കൊന്നും വാങ്ങൂല
അന്റുമ്മാ അടിക്കും അങ്ങനെ തന്നെ ഇങ്ങനെത്രയോ ഉമ്മാങ്ങന ക്കലൊന്നില്ല എപ്പെങ്കിലും ചെറ്താലും പണ്ടേ അടിക്കല്ണ്ടാനി ഇപ്പൊന്നും അടിക്കലില്ല ഇപ്പഇങ്ങനെ അയൽവാസികള് മാക്സി ല്ല് ഇങ്ങനെ മേലടിക്കാൻ കൊണ്ടരൂല്ലേ
ആഹ് ഇപ്പൊയൂട്യൂബിലോക്കിട്ട് അടിക്കാനല്ല
ആഹ് അങ്ങനല്ലേ ചെയ്യ്നേ ആ ഉമ്മാനോടെപ്പപ്പറയിനാണുമ്മാക്കോടറെടുത്തൂടെ ആക്കിക്കൂടെന്ന്റുമ്മാ പറയാ
അത് ഐശെരിന്നെ ഞാന് ത്തീന്നെല്ലാം തുണി വാങ്ങീറ്റ് അങ്ങനെ അടിച്ചുകൊടുക്കുന്ന് ഇപ്പന്നേരം കിട്ടുന്നേയില്ല
തുണി കൊണ്ടന്നിട്ട് അടിക്കലുണ്ടായിന്നും തോന്നുമ്മ അതൊക്കെ നിർത്തി ഉം ഉപ്പ നാട്ടിലുണ്ടാവുന്ന സമയത്ത് ഉപ്പ അങ്ങനെ ബൾക്കായിറ്റ് കൊണ്ടന്നിറ്റ് അടിക്കലുണ്ടായിനി പിന്നുപ്പ ഗൾഫി പോയി ഉം അത് നല്ലതന്നെ ശരിക്കും നമ്മളയൽവാസികൾക്കന്നെ കൊടുക്കാം
ആഹ് കൊടുക്കാം അത് നമ്മളെ കൈമില് ഒരു വരുമാനാവും നമ്മള കൈമ്മില്ണ്ടാവുമ്പോ നമ്മുക്കൊരിതല്ലേ
ചെയ്യുന്നില്ല നായിട്ട്പ്പറയലുണ്ട് ചെയ്തൂടായിനാന്നുമ്മാ
അതേ ചെയ്തൂടെ അല്ല നമ്മള് കൈമേന്റെ നമുക്ക് അത്യാവശ്യത്തിന് വേഗെടുത് തൂവാനുംനല്ലയല്ലേ അവോണ്ട് ഞാനങ്ങനെടുക്കും ഓരെങ്ങുംതന്നെ ന്ന്പഠിച്ചൂടെ അതെ ആഹ് കയ്ഞ്ഞിറ്റാ ന്നു പാഷൻ ഡിസൈനിലും പോയി എല്ലാം പഠിപ്പിക്കുവല്ലോ എല്ലാറ അങ്ങനെ പോന്നാളേല്ലു ഇപ്പന്ന് എന്റനിയൻ്റോള് നാലു മക്കളായിറ്റ് പാഷൻ ഡിസൈന് പോന്ന്
തന്നെയാ ഇപ്പ മക്കളായാലും എല്ല ചെയ്യുന്നു ഇപ്പം ഉം
ഓള് വർഞ്ഞ് മക്കളെല്ലാ ഇനി സ്കൂള് പോയില്ലേ ഇനി ഞാന് വെറുതേക്കണ്ടല്ലാന്ന് എന്റെ ഓള് ഇപ്പം പഠിക്കാമ്പോന്ന് നാമ്പർഞ്ഞ് നല്ലേന്നെയാന്ന് അവനോൻ്റെ മക്കക്ക് പഠിക്കാ ഞമ്മള് പൈസൊട്ത്തടിച്ച്ട്ടമ്മക്ക് തിരിയാതെ എത്ര പൈസൊടുക്കണോം
അതന്നെ ആയില്ലേ ടൈമായില്ലേ ഉം ആഹ് ശരി അപ്പൊക്കെ